ഹലോ
ആഹ് സുഖെല്ലേ
ഉം സുഖാണ് ന്താ അനക്ക് സുഖല്ലേ മഴല്ല്യാ
ഉം ഇൻക്ക് സുഖാണ്
ആഹ് എണീറ്റില്ല്യേ
ആഹ് എണീറ്റ്ണ്
ഏഹ് നേര്ത്തെ നീക്കോ
നേര്ത്തെ നീച്ചാച്ചാൽ ആഹ് ഇവടെ പിന്നെ കണ്ക്കാ ഞാപിന്റോടെ
അഹ് ആഹ് ഏഹ്
അവ്ടെ ആവുമ്പോ പിന്നെ നേര്ത്തെ നീച്ചും ഉം അല്ലാറൊക്കെ വെക്കും പക്ഷെ വെറ്ദെന്നൊള്ളു.
അ ആഹ് അവ്ടെ അവ്ടെ
ആഹ് അലാര്ത്തിന്റെ മുന്നേ എണീക്കു ഹ് ഹ് ഹ്
നിസ്കരിക്കാൻ നീക്കൂലെ നേര്ത്തെ?
ആഹ് അപ്പൊ അയ്ന് മുന്നേ അല്ലാ രൊക്കെ ഭാങ്കൊട്ക്ണൈന് മുന്നേ ചെലേപ്പാെഷൈന മുന്നേ ഞാ എണീച്ച്ണ്ടാവും
ട്ടീപോയ നിസ്കാരൊക്കെ കണക്കാ മറ്റേവുമ്പോ ഐന്റെ തില് ആക്കും ആ അയ്നിക്കുപ്പതന്നെണ് ഹ് ഹ്
ആഹ്
ഉം അ അ അ ഹ് പിന്നാ എന്തൊക്കെയാണ്.? ന്ട്ട് എന്താ ചായക്ക്ക്കടി ചായുട് ചാ?
കടി ചായുട്ച്ചില്ല ചായകടി പത്തിരിയാണ് അവ്ടെ?
ഇവടെ ദോശാ ചെറ്പയറ്കറി ചെറുപയറ് ഉം ഈ സോയാബീനൊക്കെ ക്കറിയോ അൻക്ക്
ഏഹ്
സോയാബീൻ ഇല്യേ കേട്ട്ട്ടില്യേ സോയാബീന് അഅ്ക്കെ വെക്ക്ണ്
ആഹ്
അതൊക്കെ നല്ല ടേസ്റ്റാണലെലേ
ആഹ്
ഹും അങ്ങനെ പിന്നെ എന്താണ് മക്കളൊക്കെ പൊയ്ക്ക്ണ് ഇപ്പ വെരും
കോസ്പെഷ്യലൈറ്റ്ള്ള ഒക്കെ
സ്പെഷ്യലായ്റ്റൊ സ്പെഷ്യലായിറ്റ് പിന്നെ ഞമ്മ വേണ്ടായ്നു എന്തണ് നെയ് ചോറ് ബിരിയാണി അങ്ങനത്തൊന്നും ണ്ടാക്കാറില്ല
എല്ലപ്പ സ്പെഷ്യൽ ള്ളത് മറ്റേ മദ്ഹൂത്ത് അങ്ങനെ
അതൊന്നും ല്ല്യ ഓ അങ്ങ ക്ക്റ്റ്ല്ല്യ ന്റെപ്പണ്ടാക്കൂട്ടാ ആ ന്റെ വീട്ട്ല് ഞാന അങ്ങൻത്തെ കഴിക്കൂല്ല ക്ക് ഇഷ്ട്ടുല്ല്യ.
ഏയ് ങ്ങൾമ മന്തി ഒന്നും കഴിക്കൂലെ
ല്ല ല്ല്യ ല്ല്യ ല്ല്യ കയിന്റെ ആ ത് പറ്റുല
ഹ് ഹ് അതെന്താ ഇഷ്ടല്ല്യ യാണോ ഈ ബ്രോസ്റ്റ് ഷവർ മാ ങ്ങത്തൊക്കെ യിക്കോ?
ശവർമ്മയിക്കൂല
ആഹ്
ഉം ബ്രോസ്റ്റഡും ത് ന്നുല ആശ ന്ന എന്താ ത് ല്ല്യെ ശഷവായ അൽഫാമ് അങ്ങനത്തൊക്കെ ചെറുതായിത് ഇങ്ങ കയിക്കോളും ഇക്ക് പറ്റൂല ന്റെ ആ മസാല ഒക്കല്ല്യെ
ആഹ്
ആന്നും പറ്റൂല
ഇന്നെ രു ഫ്രണ്ട് ഉണ്ട് തേപോലെ ബ്രോസ്റ്റ് ഒന്നും തിന്നുല ആഹ്
അന്റെ ഫ്രണ്ട്സ് ലെ
ആഹ് ഇപ്പൊ ഞമ്മളോട്കെ ഈ കൂട്ടത്തിലോട്ക്കെ പോ വിചാരിച്ചാല്
ആഹ്
ഒരാൾ ഇങ്ങനത്തെ തിന്നൂല ഒരാക്ക് മന്തിറ്റൂല അങ്ങനോക്കെ പ്രശ്നണ് ത് എന്നേലൊക്കെ ഒരീസോക്കെ ഒന്ന് നേരത്തെ കോളേജ് കോ ട്ട ഫുഡ് യിക്കാ പോവാലോന്ന് ന്ക്കുമ്പോ
അ ആഹ്
കാരണം ഞങ്ങളെ കോളേജിന്റെ അവിടെ ഇങ്ങനത്തെ കടകളൊന്നുല്ല അപ്പൊ അങ്ങാടി എത്തിട്ട് വേണം അപ്പൊ അങ്ങാടിക്ക് എത്തി ഇങ്ങട്ട് വരുമ്പോ നമ്മള് വിചാരിച്ച കട ഒന്നും ഉണ്ടാവൂല്ല ചിലപ്പോ ബിരിയാണീന്റെ കട ഉണ്ടാവൂല്ല ബിരിയാണി സ്വന്തമായിട്ട് കിട്ണ കട ഇണ്ടാവുല്ല മന്തിന് സ്വന്തമായിട്ടുള്ള കടകൊക്കാരും
ഉം
അങ്ങനെയൊക്കെ വരുമ്പോ വല്യ ഇഷ്യു ആണ് ഇതൊക്കെ പ്ലാനിങ് നല്ലോ നടക്കും ഒന്നും അങ്ങട്ട് സാധിക്കൂല
സാധിക്കൂ ല ഒരാള് ഓര് ചെ ലോര പറ്റി
ആഹ ഇപ്പോ ഓരോ ഇഷ്ടങ്ങളും നോക്കി നമ്മള് നിക്കണ്ടേ
ആഹ് അതന്നെ.
പിന്നെ അപ്പക്കിട്ടുള്ള പ്ലാനിങ് നടക്ക കൂട്ടോപ്പൊ എന്റെ ചായയുടി ഒക്ക അല്ലെങ്കിൽ ഒരു ഷവർ മേ പപ്സ് എന്തേലും തിന്നാന്നുള്ള
ആ
അപ്പൊ പൈസ ഒന്നും ഉണ്ടാവില്ലല്ലള്ളോല വെച്ച് അങ്ങോട്ടാണ് ഷെയർ ചെയ്യും പിന്നെങ്ങട്ട തന്നാ മതി പറഞ്ഞാണ്ട് അപ്പൊ ഞങ്ങള് മൂന്നാൾ ക്കാരം ഒരേ റൂട്ടിനുള്ളത്
ആഹ്
അപ്പൊ ഞങ്ങള് ഞങ്ങളെ സ്റ്റോപ്പ്ക്കാണ് കടന്നാ പിന്നെ ഞങ്ങള ന്നെ ഇണ്ടാവുള്ളു ഞങ്ങള്ൾ മൂന്നാൾക്കാരാണ് കേറിപ്പോകും ചെലപ്പോ രണ്ട്. രാള അടുത്ത് പൈസ ഇണ്ടാവും ചിലപ്പോ ഒരാള ടുത്താക്കാരും ഇല്ലാത്തണ്ടാവ. അപ്പൊ ഇള്ളലച്ച് അങ്ങോട്ട് കൊടുക്കും ഉം
ആഹ്
അപ്പൊ കാര്യങ്ങങ്ള് നടക്കു ചെയ്യും കാരണം കൊറെ ആൾക്കാര്ണ്ടാകുമ്പളാണ് പ്ലാനിങ്. ശരിയാവാത്ത അത അപ്പ വച്ച എന്താവണാണ് അപ്പ ആരിക്കലൊക്കെ പൈച്ച സ്റ്റോപ്പ് വരുന്നത് കടന്റെ മുന്നിൽ. നല്ല ഷ ആഹ് മറ്റേ ഷവർമന്റെ മണൊക്കെ ഇണ്ടാ വെ
ആഹ് അപ്പൊ കൊതിനും അപ്പൊ പിന്നെ അങ്ങനെ കേറിപ്പോവും.
ആഹ് ഷവർമ്മയ്ക്കക്കെ എന്താ റെയിറ്റ്?
എപത് ആഹ് റോളിന് എൺമ്പത് തൊണ്ണൂറാണ് മറ്റ മറ്റേതിന് പ്ലേറ്റിന് പൈസ ഇണ്ട് നൂറ്റി പത്തോ നൂറ്റി ഇരുപതൊക്കെ ഇണ്ട്.
നിങ്ങളെ വീട്ടിലക്കെണ്ടാക്കൂല്ലേ ശവർമ്മ ഉണ്ടാക്കുവ
വീട്ടില് ഉണ്ടാക്കു വെച്ചാല് കൊറച്ച്
പണിയണ്ട് പണിയണ്ട് ആൽഫാ മൊക്ക ചു ടോ?
ആഹ് അൽഫാം അങ്ങള് എല്ലാരും ഉണ്ടാവുമ്പോഴ അങ്ങനത്തെ പണിക്കൊക്കെ നിക്കുള്ളൂ.
അന്റെ ഭർത്താവിന് പെങ്ങന്മാരുന്റ
അല്ലേ ഇന്റെ വീട്ടില്.
ആഹ്
എന്റെ വീട്ടിൽ എന്റെ താത്ത മെയിൻ ആയിട്ട് വാണം. പിന്നെ ആഹ് താത്തണ്ട് നാ ത്തൂന് വാണം അളിയന് അങ്ങനെല്ലാരും കൂടുമ്പോ.
ഇപ്പ നാത്തൂണ്ടവിടെയ
ഇല്ല നാത്തൂ നാത്തൂേന്റാടെ.
ആഹ് എന്ത പ്രസവിചെട്ക്കാ
അല്ലാ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ്ക്ക്ണ് ഓൾ നിക്കാൻ പോയതാ.
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ പിന്നെ അന്റെ ഭർത്താവിനെ ന്താടി ജോലി?
അത് വണ്ടീല
വണ്ടിലല്ലേ വരലില്ലേ
ആഹ് നാട്ടിലന്നെയ.
ആ അല്ല ടി നിങ്ങളുടെ വീട്ടിക്ക് വരണില്ല അന്റെ വീട്ടിക്ക്
ആ....
ആഹ് അങ്ങനെ പിന്നെ. അപ്പൊ നിനിക്ക് ഷാ എന്താണ് ശവായ ഒക്കെ കഴിച്ചൂടാ?
ശവ ഞാൻ കഴിക്കാനൊക്കെ എല്ലതും കഴി ക്കും പക്ഷെ വാങ്ങിതരണണന്നൊള്ളു പക്ഷെ ഈ ലോഡർ ഫ്രൈഡ്സ ഒക്കെ ഉണ്ടല്ലോ?
ആഹ് ആഹ് ആഹ്
അത് അത് തിന്നക്കെ മട്ത്തിന് ഓ ഒരീസം ഏ ഞാ ആ മറ്റ ഉരുളങ്ങിയങ്ങിന്റെ ഇതുണ്ടല്ലോ?
ഏ ഏ ആ ആ അങ്ങനെ അങ്ങനെ കുത്തിട്ടാണ് ഒരു കോല്മ്മേ
ഏയ് ഉരുളങ്കിയങ്ങ് പൊരിച്ചോണ്ട് നീളത്തില എരിഞ്ഞാണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എനിക്കതൊന്നും പറ്റില്ലേ വല്ലാതെ അതാണ് കറി
ആഹ് അത് ആഹ് അത് തിന്നാല്ലെ പൂതി തിക്കു അങ്ങനെ മാങ്ങീ
ആഹ്
ഒരു ടൈമില് ഇൻ്റെ താത്താക്ക് വേണ്ടി ഒറ്റക്ക്കൊട്നിം
ആഹ്
അപ്പൊ ഞാനും ഇന്റെ താത്തി ഇന്റെ അനിയത്തി മാത്രമ ഉള്ളൂന്നെ അത് തിന്ന തീർക്കാന്
ആഹ് ആഹ് ആഹ്
അപ്പോ അത് തിന്ന് തിന്ന് മതിയായി കാരണംഅത് തീരുന്നില്ല.
ആഹ് അതന്നെ ഇതിനൊ ക്കെ പൈസ കൊളത്ത എടുത്ത സംഭവല്ലേ
എനിക്ക് ഉള്ളേങ്ങും വല്ലാതെ ഇഷ്ടമല്ല അപ്പൊ എനിക്ക് വേ മടുത്ത്. ഉം ഇപ്പ ആർക്കും ആസാനഷ്ട ഷ്ട്ടല്ല കാരണം തിന്ന് കുറച്ച് തിന്നിട്ടുള്ളൂ നല്ലാണ് മതിയായി
ആഹ് അതന്നെ പിന്നഞ്ഞെയിന് നിക്കണ്ടല്ലോ.
ആഹ് പിന്നെ ഷവാകയക്കത്തിന്നു ഷാവായന്നും ബ്രോ ച്ച് അങ്ങൻത്തെക്കെ തിന്നാൽ തി
തിന്നോ
മ്മാങ്ങി തന്ന
ആഹ് വാങ്ങി തരൂലേ ഭർത്താവ് വരോ വങ്ത്തരുലേ
ആഹ് അതന്നെ എപ്പഴുല്യ പ്ലേലൊ കൊന്ന് ആറ്റ് നോറ്റ് കിട്ടൊള്ളു.
അല്ലടെ എപ്പഴും പൊർത്തത്തത് കയിക്കുമ്പളും പറ്റൂല വയർനക്കൈ
എപ്പഴും കയ്ക്ക്യൂല ഞാനീ എങ്ങനെ കയ്ക്കാച്ചാല് ഒന്നല്ലങ്കെ പ്ലേ ൻ്റെ വീട്ട്ക്ക് രുമ്പോ ഇതേപോലെ ഞങ്ങളുപ്ലാൻ ചെയ്യും വീട്ട്ക്ക് വീട്ട്ന്ന് പോവുമ്പോ കഴിക്ക്യാന്നക്കാരം മൈന് പ്ലാനിങ്ങില്ണ്ടാവ അല്ലങ്കി വര്മ്പോ കഴിക്ക്യാന്ന്
ആഹ്
ക്ഷെ ഞാൻ ആ ടൈമിലൊക്കി ഇന്റെ പെരെ പെരെന്ന്തിന്നുവല്ലെ അവട്ന്ന് തിന്നാണ്ടയ്കാരം പോരാ.
ആഹ്എന്താ?
അതങ്ങനെണ് തിന്ന് പോരു വീട്ട്ന്ന്
ആഹ് വിന്നെ വയറ് റയിലേ
ഹ് ആഹ് ഇഞാന് ഇന്റെ വീട്ട്ക്ക് പോണ ദിവസങ്ങളില് അയ് ഞങ്ങളുസ്പെഷ്യല്ണ്ടാക്കൊവ്ടെ അമ്മായി മ്മ ണ്ടാക്കും. കാര്നോ അ അല്ലാതെരിസണ്ടാക്ക പിന്നെ പോയാ പറ്റൂലല്ലേർഞ്ഞാണ്ട അങ്ങനെണ്ടാ
ആഹ് ന്ന് നല്ല നല്ലതിലാല്ലേ സ്നേഹത്തിലാണ്
ആഹ്
ആഹ്
മ്മന്നെ കുക്കീതരും മ്മ മ്മക്ക് നല്ല ണ്ടാക്കാൻ ഇഷ്ടാ അപ്പമ്മള്ങ്ങനെ ഹെൽപീത് കൊട്ത്താ മതീ അപ്പ ഇമ്മക്ക് ആതെ ഇമ്മ ഫോൺല് കാണാ ഒരോ വെറൈറ്റീസൊക്കെ ട്രൈ യ്
ആഹ് ആഹ്
മ് അമ്മള്ങ്ങനെ ഞമ്മള്ങ്ങനെ ഹെൽപിതോട് ക്ക നോക്കിന്നോട്ക്കാ
ആഹ് അത് തന്നെ വെയ്ക്ണ മ്മാരൊക്കണ്ടങ്കി കൊഴപ്പല്യടീ. അണിൽ തരാന സയല്ല സഖ-
ഉം ഇൻക്യ് ക്ലാസ്നോവുമ്പോ രാവിലെ ഫുഡക്കെണ്ടാക്ക മ്മന്നെ
ഉം ണ്ടാക്കി തരൊല്ലേ ഇജടിച്ചോരി തൊടക്കോ ഒക്കെ ചെയ്യും ല്ലെ?
ക്ക ഞാന് ചെൽപ്പോ ഉപ്പേരിക്കെരി ചെൽപ്പം അ ഞാക്കടിണ്ടാക്കാനിന്നാല് ആ പ്പി ഞട്ക്കും.
ആഹ് തൊടക്കലൊക്കെ ഇജെൻ തൊടച്ചൊട്ക്കൂലേ.
ന്നെ ഞാചോറാക്യ റെടിയാവൂലന്നർട്ട് മ്മെന്നാക്കിത്തര്യാ
ആഹ് തൊടക്കലൊക്കെ യ്യാചെയ്തൊ ട്ക്കുലേ
ആഹ് ക്ലാ ടൈമ്ണ്ടാമ്പോ ഞാചെയ്തൊട്ക്കു
ചെയ്തൊടുക്കും ആ എത്ര മണിക്ക് പൂവാ
ഞായെര് എട്ടണിയാവുമ്പോ പോവും.
ആഹ് അപ്പൊപിന്നെ ന്താച്ട്ട് എടാ ചായുട്ച്ചോ എ മ് നെ ഏ അവനോട് ഷായുടിക്കാ മ്പറിയാ മദർസെ വിട്ടൊന്ന് വട്ട് വന്നിട്ടെയ് വേം സ്കൂൾക്കോണ്ടേ അപ്പഞ് ചായടിക്ക്റ്യാ ഓൽക്ക് എട്ടേമുക്കാലിനാ വണ്ടി വരു മട്ടെ മുക്കാൽന് ഉം
ആഹ്
ആഹ്.
അപ്പൊ അങ്ങനെയാണ് അറിയാം.
അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ.
ആഹ്.
ആഹ്.
നിങ്ങള് വന്നാ അന്ന് നിങ്ങളെ ഇമ്മക്ക് പ്രായം ഉണ്ടായിനോ അമ്മായിമ്മയ്ക്ക്?
ആഹ് കൊറച്ചൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് നാല് വയ- ത്താതാണ് മ്.
ആഹ്.
പണിയൊക്കെ അന്നൊക്കെ എടുത്തീന്ന് അന്നൊക്കെയെടുക്കും ഇപ്പൊ തീരെ വയ്യാ ആയാൾക്ക്.
ആഹ് വയ്യാതാവുമ്പോ പിന്നെ നമ്മള് എടുക്കണം. ആഹ് ആവണ കാരണം ആവണ കാലത്ത് നമ്മളെ നമ്മള നമ്മളെ ഇതാക്കിയതല്ലേ.
ആഹ് അതന്നെ. എടി ന്നാ ശ ഏഹ് ശരിയല്ലേ ആഹ് ആഹ്. ആഹ് വെച്ചോ നീ വച്ചോട്ടോ.